ഹലോ
ഹലോ ഹലോ അസ്സലാമു അലൈ
കേൾക്കാവോ
ഓഹ് കേൾക്കാം പറഞ്ഞോളൂ
എന്തുണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷാ. കൊഴപ്പ ഇല്ല. അവിടെ എന്താ വിശേഷം?
ഇവിടെ നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ടോ അങ്ങോട്?
ഓഹ് നല്ല മഴയാണ്. ഇപ്പ ഇന്നും ഇന്ന് ഇന്നലെ ഇന്നു ആയിട്ട് മഴയില്ല. അവിടെയോ?
ആഹ് ഇവിടെയും ഇന്നലെയും ഇന്നും ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊഴപ്പുല്ല ഇവെടെ.
ഓക്കെ ഓക്കേ. നിങ്ങ സ്ഥലം എവിടെ? നിങ്ങൾ യുവർപ്ലേസ്
വേറെ എന്തുണ്ട് വിശേഷങ്ങള്?
വേറെ. ഇങ്ങനെ കൊഴപ്പല്ലാണ്ട് പോവുന്നു.
ആഹ് പണിയൊക്കെ കഴിഞ്ഞാ?
ഓഹ് കഴിഞ്ഞു കഴിഞ്ഞു
ആഹ് മക്കളൊക്കെ
മക്കൾ രണ്ടു പേരും മദ്രസയിൽ പോയിരിക്കുന്നു. ഒരാള് ടി വി കണ്ടോണ്ടിരിക്കുന്നു.
അതെ ആഹ് ആഹ്. അഹ് മൂന്ന് മക്കളാണാ?
അതെ അതെ മൂന്ന് മക്കളാണ്. ഒരു മോനും രണ്ട് മോളും.
ഓഹ് ഓഹ്. ഏഹ് എത്രയി പഠിക്കുന്ന്?
ആര് മോനാണോ? മോന് ഏഴില് പഠിക്കുന്ന്, മോള് ഒന്നില് കൈയിലത്തെ മോള് നെഴ്സറില് അംഗൻവാടിയിൽ പോവ്യാണ്.
ഓക്കേ ഓക്കേ ആഹ് ഇവിടെ രണ്ട് മോന്. എന്തോ?
ഞാനും പഠിക്ണ് ണ്ട്. പി ടി ടിസിയാ പഠിക്കുന്നേ പ്രീ പ്രൈമറി സ്കൂൾ സെക്ഷനാണ് ഞാൻ പഠി ക്കുന്നത്.
അതെ. ഓൺലൈനാണോ?
ആഹ് ഓൺലൈനാണ്.
അതെ എവിടെയാ?
മലപ്പുറം.
മലപ്പുറം. ഉം ആഹ് ഞാനും പിന്നെ പി പി ടി ടി സി കഴിഞ്ഞതാ.
ഓക്കെ വേറെ എവിടെങ്കും സ്കൂൾ നോക്കെയിരുന്നോ കേറാനോ
എന്തോ‌ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതേ ഉള്ളൂ. കോഴ്സ് കഴിഞ്ഞതേ ഒള്ളു.
ഉം ഉം. കോൺവിറ്റേഷൻ കഴിഞ്ഞായിരുന്നോ?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു.
ഓക്കെ ഓക്കേ.
പിന്നെ വേറെന്തണ്ട് വിശേഷം? അങ്ങോടേക്ക് മഴയൊക്കെ ശക്തമായിട്ടാരുന്നോ?
ആഹ് അത് മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രി നല്ല ഇടിയോട് കൂടി മഴയാണ് പെയ്തത്.
ആഹ് ആഹ്
ഉം ഉം പിന്നെ ഇന്നലെയിന്നും കൊഴപ്പല്ല. ചെറുതായിട്ടാണ് മഴ ഇപ്പൊ മഴയില്ല.
ആഹ് ഇവടെ കൊറേ ദിവസായിട്ട് വെയിലായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പൊ മഴ പെയ്ത്.
ഓഹ് ഓഹ് ഓഹ് അങ്ങനെ. നിങ്ങ പ്ലേസ് എവിടെയാണ് പ്ലേസ് സ്ഥലം.
ഇടുക്കി.
ഓഹ് ഇടുക്കിയാണോ ഞമ്മളിവിടെ തിരുവനന്തപുരം ഭീമാപ്പള്ളി.
ഓഹ് ഓഹ് ഓഹ്
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങള്? ചായ കുടിയൊക്കെ കഴിഞ്ഞതാണോ?
ആഹ് ചായ കു ചായ ഇവടെ മൂന്ന് മണിക്ക് കഴിയും കുടിച്ച് കഴിയും മൂന്ന് മണിക്ക്. അവിടെയോ?
ആഹ് ഇവടെ മക്കളൊക്കെ വന്ന് കഴിഞ്ഞിട്ടാ.
ഓഹ് ഓഹ് ഓഹ് പിന്നെ ഹസ്
ആഹ് ഹസ്ബൻഡ് നാട്ടില്. ആഹ് ഇനി അപ്പൊ പണി രാത്രിയിലത്തെ ഫുഡ്
രാത്രിത്തെ ഫുഡ്നി എട്ട് മണിക്ക് ശേഷം ഉണ്ടാക്കാൻ കേറും. അച്ച വരുമ്പോ ഇക്ക വരുമ്പഴേക്കും താമസിക്കും. ജോലിക്കെല്ലാം പോയിരിക്കുന്നല്ലോ വരുമ്പോ പത്ത് മണിക്കെ ആകും.
ആഹ് ആഹ് ആഹ്
ആഹ് ഒരു അ ആറര മണി കഴിഞ്ഞ് മക്കൾക്ക് ട്യൂഷനൊക്കെ ഉണ്ട് അതിന് മുമ്പ് സ്നാക്സ് ചെയ്ത് കൊടു കഴിച്ചിട്ട് അവര് ട്യൂഷൻ പോയിട്ട് വന്ന് തീരുമ്പഴേക്കും അടുത്ത് രാത്രിക്കുള്ള കാപ്പി റെഡിയാക്കും.
ഓക്കേ ഓക്കേ ആഹ് ആഹ് ഓഹ് ഉച്ചക്കത്തെ ഫുഡല്ല രാത്രിയില്.
ആഹ് അല്ല അല്ല ഞങ്ങള് ഉച്ചത്തെ ഫുഡ് രാത്രി കഴിക്കൂല ഉച്ചക്ക് ചോറാണ് രാത്രി നമ്മൾ വേറെ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കും.
അതെ അതെ ആ അപ്പൊ രാവിലെ
രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വേറെ ഉണ്ടാക്കും. പിള്ളേര് സ്കൂളിൽ കൊടുത്തു വിടും ഫുഡേ. പക്ഷെ സ്കൂളിലുണ്ട് എന്നാലും നമ്മൾ ഇവിടുന്ന് പിള്ളര് മറ്റേ റേഷനരി ചോറൊന്നും കഴിക്കത്തില്ല. ആ മറ്റേ ഉല്ലെ നമ്മുടെ സ്‌ സുലേഖകാരി ചോറ് തന്നെ കഴിക്കുള്ളൂ. അപ്പം പിള്ളർക്ക് സ്കൂളിലെ ഫുഡ് ഒന്നും പിടിക്കുന്നില്ല കഴിക്കുന്നില്ല. പിള്ളേര് അപ്പൊ വീട്ടിന്നാണ് ചെയ്ത് കൊടുത്ത് വിടാറ്.
അതെ അതെ അതെ.
ഉം
വാപ്പ ഉമ്മ ഒക്കെ ഉണ്ടോ?
ആ വാപ്പ മരിച്ചിട്ട് ആറ് വർഷായി. ഉമ്മ ഉണ്ട്.
ആ ആ ആ
പിന്നെ
അപ്പ അങ്ങനെ പോണ്. അപ്പൊ രാത്രി ഇനി പണി ഒണ്ട്. ഞങ്ങളിവിടെ രാത് ഉച്ചക്കത്തെ ഫുഡ് തന്നെയ രാത്രിയിലും.
ആഹ തന്നെ തന്നെ
ചോറ് തന്നെയ കഴിക്കുന്നത് അപ്പൊ രാവിലെ ഒരുമിച്ചിടും
ഓഹ ഓഹ അങ്ങനെ ഉം ഉം ഇവിടെ ഉച്ച ഒരു നേരത്തി തന്നെ ചോറു ഉച്ചയ്ക്ക് മാത്ര രാത്ര ഇവിടെ ചോറ് കഴിക്കൂല്ല രാത്രി ചോറ് കഴിക്കൂല
ആഹ ആഹ എല്ലാരും അങ്ങന
ഓഹ ഇവിടെ
ആഹ ആഹ പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ എത്ര വെരെ പഠിിച്ചു
ഹലോ
എത്ര പേര് പഠിച്ച്
അത് ഞാനാണോ
ആഹ
ഹലോ ആഹ ആഹ ഞാനേ ഉത്തരം മൂല് പ്ലസ് ടു വരെ കഴിഞ്ഞ നിർത്തിയതാണ് പിന്നെ ഇപ്പ കല്യാണത്തിന് ശേഷണ് പഠിക്കാൻ തുടങ്ങിയത് ഇപ്പം ഫ ഷണിട്ട കഴിഞ്ഞു കഴിഞ്ഞ മാസം ഇരുവ തീയതി ഞങ്ങൾ കോഴിക്കോട് വെച്ചാണ് കോൺവിക്കേഷൻ നടന്നത് കോഴിക്കോട് വെച്ച് കോഴി
എക്സലൻസിന്റൻ്റെ ആയിരുന്നാ
ഒരു മോളിനെ വെച്ചാണ്
ആ എക്സൽ ട്രെയിനിങ്ങന്റെ ആയിന്നോ
കേട്ടില്ല അതെ അതെ അതും കഴിഞ്ഞു ഓഹ അതെ അതെ
ആഹ ഞാനും അവിടെയായിരുന്നോ
ഓഹ ഓഹ ഓഹ ആണോ ഓക്കെ
അതിന് പോയിരുന്നോ കോൺ വെക്കേഷൻ
ഓ പോയിരുന്നു പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി
ആഹ ആഹ ആഹ് ആഹ എനിക്ക് പോകാൻ പറ്റിയില്ലേ എനിക്ക് അയച്ചു കിട്ടത്
ഓഹ ഓഹ പോയി മറ്റേ ഫോട്ടോ വെച്ചുള്ള മമ്മു കിട്ടി പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി
ഉം ഇനെല്ലാം പോയി ഇനി പാട ഉം ഇനിയിപ്പോ അടുത്ത വർഷം ഏതെങ്കിലും സ്കൂളില് ടീച്ചേർ ആയിട്ട് കയറി നിൽക്കും
മക്കളൊക്കെ ഓരോ ഇതായിട്ടെ സ്കൂൾ ഇ കൈയിലത്ത മാോള് സ്കൂളിലാക്കിയിട്ടൊണ് എനിക്ക് പോവാന്
ആഹ ആഹ ആഹ് ആഹ ഇപ്പോൾ അങ്കവാടിയിൽ അല്ലേ
ആഹ ഇ അതെ വയസ്സായതേ ഉള്ള മോൾ അംഗൻവാടിയിലാണ് അടുത്ത വർഷം മോളെോ മറ്റേ സെൽഫിലോ ഒന്ന് എൻറെ മോളെ കൂടെ ചേർക്കയുള്ളേ
ആഹ ആഹ ആഹ ഓഹ ഓഹ ഓഹ പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെ
വീട്ടിലെ നാത്തൂമാര് കേൾക്കുന്നില്ലേ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ?
ഹലോ
കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്കുന്നില്ലേ
ഹലോ കേക്കും ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്ക് വെച്ച എന്തോ വോയിസ് കേട്ടാ ഇപ്പൊ കേൾക്കുന്നേ ഉള്ളൂ പറഞ്ഞോളൂ എന്തോ ചോദിച്ചല്ലോ നാത്തൂന്റൊ ആ നമ്മള ഇവിടെ വൈഫൈ ആണ് ഞങ്ങൾക്ക് ഇവിടെ റേഞ്ച് നല്ല റേഞ്ച്ാണ്
അതെ ആ കട്ടായി
നമ്മളെ ഇവിടെ വൈഫൈ ഉണ്ട്
ആഹ് ആഹ് എഅവിടെ
ആഹ് ആഹ് പിന്നെ മുമ്പ് എന്തോ ചോദിച്ചായിരുന്നല്ലോ ക്ലിയർ ആയില്ലേ എന്താ ചോദിച്ച
ആഹ് ന നാത്തൂന്മാർ നാത്തൂമാര് ആങ്ങ ആ ചേട്ടന്മാര അങ്ങനെ കേൾക്കുന്നില്ല നാത്തൂമാര്ചേട്ടന്മാര് അങ്ങനെ എത്ര പേര് മക്കള്
ഹലോ കേൾക്കാവോ
ഹലോ
കേൾക്കുന്നില്ലേ
ഹലോ ഹലോ